ഹലോ കേൾക്കുന്നാ. കേൾക്കുന്നുണ്ടാ ഒക്കെ ശെരി ചായൊക്കെ. ആഹ് ചായ്ക്ക് കുടിച്ചു ചായക്ക് എന്താ ആഹ് കുടിച്ചുടിച്ചാ ചായ.
ഇല്യ കുടിച്ചിട്ടില്യ ടൈമായിട്ടില്യ
ടൈം ആയിട്ട് ആഹ് എത്ര മണിക്ക് വൈകുന്നേരം ആന്നാ മഗ് രിബ് കഴിഞ്ഞാ
ആഹ് മഗ് രിബ് ആകും
ആഹ് ബാങ്കൊടുത്ത ശേഷം ആഹ് അതെയാ
ആഹ്.
കുട്ടികളെ സ് ചായക്ക് ബേക്കറി സാധാനൊന്നു കൂട്ടി ചായകുടിച്ചത് പിന്നെ എണ്ണക്കടിയൊക്കെ ആക്കുന്നാ ആഹ് ആഹ് കുട്ടികള്ണ്ട് രണ്ട് ഇന്ന് സ്കൂളില്ലാല അങ്ങനെ ഇവിടെ . ഇല്ല ഇന്നിവിടെ പോയിറ്റാ ഇന്നങ്ങനെ മയയില്ല ഇന്നങ്ങു കൊറച്ച് വെയില്ണ്ടല്ല ആടെ എങ്ങനെ മയയുണ്ടോ
ഇല്യ മയല്യ നല്ല വെയിലാ.
ആഹ് ആഹ് അതെ എന്റെ സംസാരം മനസ്സിലായാ. ഒരൊരാൾക്ക് മനസിലാവുന്നുണ്ട് ഒരാൾക്ക്. ഞമ്മ പറയുന്നെ മനസ്സിലാവാത്തെ ഞാൻ കഴിയ്ന്നത്ര ശ്രമിക്ക്ന്ന്ണ്ട് പറയാൻ. ശുദ്ധ മലയാളാ അങ്ങനെ
കണ്ട് കണ്ട് കണ്ട്
ആഹ് ആഹ് മനസിലായി ചെറ്ങ്ങനെ എല്ലാം അല്ലേ അതെ ആഹ്. കുട്ടികള്ണ്ടാ ഇല്ല കല്ല്യാണം കഴിഞ്ഞിട്ട്. കഴിഞ്ഞ് ആഹ് അത് സ്കൂളില് എത്രയോള പഠിച്ചേ പ്ലസ് ടു
പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ പി പി ടി ടി സി ഈ മോണ്ടിസോറി ടി ടി സി.
ട്ടിക്കാൻ പോകുന്നുണ്ടാ പഠിക്കുന്ന്ള്ളതാ.
ആഹ് പഠിച്ച് കയിഞ്ഞ്
പഠിച്ചു കഴിഞ്ഞാ ഇത് സ്കൂളും ഇത് കിട്ടിയാ പഠിപ്പിക്ക്ന്ന എടെ സ്കൂളിൽ പ് പൂവാൻ തുടങ്ങിയ പഠിപ്പിക്കാന്
ഇല്ല അത് പോവാൻ തൊടങ്ങിയിട്ടില്ല ഇന്ശാഅല്ലാഹ് പോണം.
ഇത് കൊടുക്കണ്ടേ അടെ ഏഹ് ഇത് കൊടുക്കാനല്ലേ എടേ കിട്ടണംന്ന് അറിയാനത്രയില്ല
ആഹ്
അങ്ങനെയ ആഹ്
ഹസ്ബൻന്റിന്റെ ജോലി എന്തായി
ആഹ് ആഹ് ഹസ്ബന്റ് ദുബൈയിലുള്ളതാ ഇപ്പൊ നാട്ടിലുണ്ട് വന്നിട്ട്
ആഹ് അപ്പൊ സൻഡേല്ലേ ഒന്ന് പൊറത്ത്
ഇപ്പൊ ഹസ്ബൻഡ് ഇല്ല ഇവിടെ നാട്ടില് ഡ്രൈവർ ആയിട്ട് പോന്ന്ണ്ട് ഇപ്പൊ
ഓഹ്
ആണ്‌ കൊറച്ചായി പൊന്ന് അങ്ങനെ ഇങ്ങട് പോയിക്കാ ആഹ് പി ഹസ്ബൻഡ് നാട്ടിലാ
ആഹ് നാട്ടില്
എവിടെ പോയിറ്റേ ഇന്ന്.. ആഹ ഇണ്ടാ.
ഉണ്ട് ഉണ്ട് ഉണ്ട്.
ആഹ് വീട്ടിലാരൊക്കെ എല്ലാരുണ്ടോ.
ആഹ് എല്ലാരും ഉണ്ട് അവിടെ ആരൊക്കെ ഉണ്ട്.
ഇവിടെ ഇപ അരില്ല ഞങ്ങനെ. രണ്ട് പിള്ളഎം.. ഞാനും ഹസ്ബൻഡ് പണക്ക്ന്നു പിന്നെ ഉമ്മാ ഉപ്പ ഇല്ല മെരിച്ചന്. ഞാൻ തറവാട്ടിലല്ല വേറെ ആഹ് അങ്ങനെ ക്ക് ആഹ് അടിപൊളി ഇപ്പ അത് കിട്ടലല്ലേ ഇനി കഴിഞ്ഞത് കഴിഞ്ഞല്ലേ. ആഹ് സമയത്ത് നമ്മക്ക് പോവാനൊന്നും ഇത്ണ്ടായിറ്റാ..
ആഹ് ഇപ്പോള ഒന്നും പോവാൻ തോന്നണല്ലേ.
തോ തോന്നുണ്ട്. ഉം അതന്നെ അത ഒരു പാവം ആഹ. ആഹ് ട്രിപ്പൊക്കെ പോയിനി മംഗലം കഴിഞ്ഞതിന് മുമ്പ്. അതിക പോയിനി സ്കൂൾ പോയിന.. മറ്റേ ചിലപ്പോൾക്കാർക്കെല്ലാം പോയി ടൂർ ദൂരെ ഇങ്ങനെകൊടുക്കോട്.. തിരുവനന്തപുരം അങ്ങനെ ബീച്ച് കൊച്ചി അങ്ങനെ വണ്ടർല്ല ആല്ലല്ല.. അവിക്ക പോയിന് നീപ്പോ കല്യാണം കഴിഞ്ഞ എന്ത് വിശേഷം..
ഇല്ലടോ ഇപ്പ പോയിട്ടില്ല.
പോണത്ര എന്തല്ലേ ആഹ്
ഉം.
അതിന്റെ ഇടയിൽ പഠിക്കാമന്ന ഉണ്ടായോ..
ഇല്ലയാ കല്യാണത്തിന് മുമ്പ് പഠിത്തം കഴിഞ്ഞേ..
ഇപ്പൊ കല്യണത്ത് മുമ്പ് കഴിഞ്ഞതാ.
ആഹ്
വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടേ നിന്റെ പെരക്ക ഒന്നും പോയിലെ ആഹ്..
ആഹ് പോക്കുണ്ട് ഇ നാളെ പോണം.
അടുത്തന്നെയാ ദൂരെ കുറച്ച് ലോങ്ങ് ആഹ് അപ്പൊ ടൂർല്ലാം പോവാന് പ്ലൻ ഇട്ടന ഒതല്ല ഇപ്പൊ ഫസ്ല്ല്ലെ ആഹ് ആഹ് അതെ ഇപ്പ എന്തായങ്കും പോകുന്ന സമയല്ലേ..
ആഹ് മയ..
ആഹ് ബീച്ചിക്കൊന്ന് പോം
ബിച്ച്മ്മള്.
അട്ത്താ, അക്ക അട്. കിടക്കെക്ക് പോന്നാ ന്തെതാ കെട്ക്കെടുക്ക്. പ്പെ എന്തായാലും പോവാൻ പറ്റൂല, നല്ല മയല്ലേ പിന്നത്ര മയ് ല്ല ആണ്ടെക്കെ നല്ല മയെല്ലേ.
ഏഹ്. പിന്നെ വേറെ എന്തൊക്കുണ്ട് ഉച്ചൊക്കെ എന്ത് സ്പെഷ്യൽ ആയിരുന്ന
ഇല്ല സാധാ ചോറും കറിയും ഞം അങ്ങനെ വെച്ച് നിന്റെ ആഹ് ക പഠിക്കുന്നു സ്കൂൾ പോന്നുണ്ട് ഠാ സ്കൂളിൽ പഠിക്കുന്നെ മൂന്നിലും രൺ ില് ം പഠിക്കുന്ന്ള്ള് പഠിക്കുന്ന് രണ്ട് പിള്ളേരാ? ആരണ്ടുകൾ ഇടെ ഇപ്പൊ കുത്തിക്ക കുരുത്തക്കെട് സ്കൂളും മദ്രസ് ഏ സ്കൂളില്ലാല അയിന്റെ ആ ആഹ് ആഹ് അങ്ങട്ട് ഇങ്ങട്ട് ആ അപ് ഫോണ് പിന്നെ കിട്ടാത്തോണ്ട് വേറെ. അങ്ങനെ, ഉം നീ സ്കൂൾന്നട്ടൂ സ്കൂൾന്നാണ്ട് ടൂർപോയല്ലെ.
ആഹ്, പോയീന്ന്, പോയിന്ന്, പ്ലസ്ടുല് പടിക്കുമ്പളെ, പോയീന്ന്. അടിപൊള്യായിരുന്നു അതൊക്കെ ആലോയിക്കുമ്പോ പ്പൊ മിസ്സെയ്യ്ണ്.
ആഹ അതെ? അത് കഴിഞ്ഞത് പിന്നങ്ങനെ മീറ്റപ്പ് അങ്ങൻത്തെ കാര്യങ്ങളുണ്ടായിട്ട്.
ഇല്ല മീറ്റ പ്പില്ല്യ അങ്ങനെ ഇഫ്താർണ്ടാവും.
ആ ആഹ് നോമ്പിന് ഇഫ്താറ് ആഹ് വീട്ട്ല് വെച്ചിട്ട സ്കൂളില?
ആഹ് അത് പല സ്ഥലത്താവും ചെലപ്പോ വല്യ വല്ല്യ റെസ്റ്റോറന്റ്
ആഹ് ആഹ് അപ്പൊ കാണാ എല്ലാരെ. അങ്ങനെ കാണാം പറ്റും. കാണാത്ത കാണുമ്പോ നല്ല രസല്ലേ? ആഹ് ഇപ്പഴുണ്ട് എടക്കട്ക്കാ. എടക്കടക്ക്ണ്ട് അധിക ഞാനധികങ്ങനെ പോകലില്ല എല്ലാ ത്തിന് പോകല്ല പോയിന്. പുവാംപറ്റുന്നില്ല അങ്ങനെ ആഹ് ല്ലേ ഹ് ഹ
ഇല്ലല്ല്യാ ഫ്രണ്ട്സിന്റെ കല്യാണം വരുമ്പോ മാത്രം പോവും.
അങ്ങനെ ബിടേല ആഹ് പൂവാനിഷ്ട ഇല്ലാന്ന്ല്ലെ. വിടെ ആഹ് സാഹ് ആ അതന്നെ എല്ലാരും ഒരുപോലെല്ല ഒരാളോ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
ഒക്കെ കൂടുന്നോരാളെ സമ്മെയ്ക്കുന്നില്ല. അങ്ങനെ ആഹ് അതെ അങ്ങനെയല്ല സമയം
ന് പ്രശ്നൊന്നുല്ലാ ഹസ്ബന്റ് പൊയിക്കോന്നറയും.
അതാ ആഹ് എല്ലാർക്കും ഒരുപോലെല്ലേ? യതിം ഇപ്പൊ നിക്ക് പുവാ എല്ലായിടത്തേക്കും. ടീച്ചറായെ അ് പഠിപ്പിക്കാൻ പോയെങ്കിലും യീ വന്നില്ലല്ലേ ഹ്ഹ്
ആഹ്
കെട്ക്ക ഞായറാഴ്ച ലീവാ ശനി ആടോം അങ്ങന്നെല്ലെ ശനിയും ഉം
അല്ലേ ഞമ്മക്ക് വെള്ളിയാഴ്ണച്ചാണൊഴിവ്.
വെള്ളിയാഴ്ച ലീവാ? മറ്റെ സ്-
ആഹ് സ് അല്ല സ്കൂ ഞമ്മക്ക് പിള്ളേരുള്ളൊന്ന്
ആഹ് വെള്ളി ഇടാങ്ങനെല്ല. അങ്ങനെയില്ലേ? ഇടെ വെള്ളിണ്ട്. അങ്ങനെയില്ല ശനീം ഞായറും.
- വെള്ളീണ്ട്.
ആഹ്
ശനിയും ഞായറും തന്നെ അവധി പക്ഷെ നമ്മള ഹസ്ബൻറിന് വിെള്ളിയാഴ്ച്ചാണ് ഒഴിവ് ഉണ്ടാവല്
അക്കാ അത അപ്പൊ പോന്നോ എന്തല്ലേ അടുത്ത ബീച്ചക്കല്ലോ ഉം
ആഹ് ഞമ്മളവിടെ വീട്ടിലിരുന്നാല് ബീച്ച് കാണാം
ബീച്ച് ഒക്കെ അതെ ആഹ് അടുത്തെന്നെ അപ്പ ആൾക്കാരെല്ലം കാണുന്നുണ്ടാ
ആഹ് ആൾക്കാര് വന്നാലൊക്കെ കാണാം ഈ ഹാർബർ അതറിയോ കല്ലൊക്കെ ഇട്ടിട്ട്
എങ്ങനെ
ഹാർബർ കടൽല്ങ്ങനെ നെരത്തി കല്ലിടും
കൽ ആഹ് കടൽല് ഇങ്ങനെട്ക്കുന്നതാ ബോട്ടിൽ ആഹ് ആഹ് ആടുന് കാണോ ആഹ് ഇത്തിരിയാട്ട്ന്ന് കാണാൻ നല്ല രസം കടലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവല്ലോ അടുത്തെങ്ക് ന്നല്ലോ
ആഹ് ഇപ്പളും കേക്ക്‌ണ്ട്
ഇങ്ങൻന്നെ തെര അടിക്കും
ആഹ് ഇപ്പൊ നല്ല കടലുണ്ടായത് കൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്
ആഹ് അതെന്നെ ബൈകുന്നേരം പോരല്ലേപ്പ മഴ ഇല്ലാത്തോണ്ട് നല്ല സൗണ്ടേക്ക്‌ന്നുണ്ട്
ആഹ്
അതെ പിന്നെ ഇന്ന് രാത്രിക്കത്തേക്ക് ഫുഡ് എന്ത് ആഹ് ണ്ടാക്കണത്രെ ആഹ്
ആഹ് അവിടെയോ
ആഹ് ഇണ്ടാക്കണം ചോറല്ല അപ്പ അങ്ങൻത്തെ എന്തെങ്കി,
വേറെന്തെലും കടികളില്ലേ, ചപ്പാത്തിയോ
ചപ്പാത്തി ഏഹ് ചപ്പാത്തി ഈടാക്കലില്ല അങ്ങനെ ഞമ്മക്ക് പുള്ളാർക്ക് ഇഷ്ടല്ല അങ്ങനെ അങ്ങൻ തെല്ലാം ആക്കണം. പിന്നെണ്ണക്കടി അതെല്ലാം ആക്കും മംഗല മംഗലത്തിന് മാരേജിന്
കാ എ മാരേജ് ജിന് കൊറേ നോക്കി വെച്ചിട്ടുണ്ടായ ഹസ്ബെൻഡ് മുമ്പ് അല്ലാ നോക്കിട്ട് വെക്കുന്നില്ലേ മംഗലത്തിന് മുമ്പ് പെണ്ണ് കണ്ടിട്ടെയ് കൊറെ ഇണ്ടായന്ന് ആറുമാസം ഇണ്ടായ ആഹ് ഇല്ല ആഹ് പെട്ടെന്ന് കല്യാണയ്ഞ്ഞതാ
ആഹ് എല്ലാ നമ്മള് ഒന്ന് രണ്ട് വർഷം
അല്ല ആഹ് അങ്ങനെയാ
ഉം ആദ്യം പറഞ്ഞിട്ട്. പിന്നൊരു വർഷം കഴിഞ്ഞിട്ട് നിക്കാഹ്
ആഹ് ആഹ് ഓഹ് പഠിക്കുന്നെന്റെടേല് ഇത് ഇതാക്കിയ പ്രഫസ്‌ലാക്കിക്ക്ല്ലേ. ആഹ് ആഹ് പിന്നെ എന്ത് ടൂ ടൂറെട ദൂരം പോയതാ അട്ത്തന്ന്യ.
ആഹ് പ്ലസ് ടു പഠിക്കുമ്പള് മൈസൂര് പോയി.
ആഹ് ഏം അത് അട്ത്തന്നെ സ്കൂള്ന്ന് ടീച്ചർമാരൊക്കെ പോയത ല്ലാ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
മാ! ! ! ! ! ! ആഹ് അതെയോ സംസാര്ത്ത്ല് ചെർങ്ങനെ മൻസ്സിലാകുന്ന് നമ്മള ഭാഷൊക്കൊയി കൈല്ലാ ഭാഷ ബേറ വേറല്ലേ
വേറെ വേറെ
സലത്തിൻ്റെത് അങ്ങനെ ടൈം നോക്കിനാ എല്ലാരും പറയുന്ന് മൻസിലാവുന്നില്ലെങ്കിലും ഒരാൾക്ക് നല്ല പാങ്ങ്ണ്ട്
ഞാനിങ്ങനെ ഇൻസ്റ്റയിലെ റീലൊക്കെ കാണും എന്തോറയല് ആ മറ്റേ ഷാജു
ആഹ് ആങ്കറാട്ട് ആട്ട് കൊർച്ച് ആൾക്കാരണ്ട്
ഹോ ഹാഹ്
ഇതങ്ങന്നെ മാത്രേ ഞമ്മക്ക് ഞമ്മ നിങ്ങ പറഞ്ഞമ്മക്കെല്ലാം മെൻസ്സിലാവ്ന്ന് ഞാമ്മ പറയുന്നത് ചെലപ്പോ നിങ്ങക്ക് മെൻസ്സിലാവൂല്ല എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന ഒര് കൊണ്ടന്നത്
ഓഹ് ആഹ്
കയ്യുന്നത്ര നിങ്ങ പറയുന്ന പോല നമുക്ക് പറയാൻ പറ്റോ സംസാരിക്കട്ടെയ് ഞമ്മ ഞമ്മളെ ഭാഷയല്ലെന്നെ സംസാരിക്കുന്നെ അങ്ങനെ അങ്ങനെ ഇപ്പ ആരൂല്ലേ സൗണ്ടൊന്നും കേക്ക്ണില്ല. പെരേല്
ആഹ് വീട്ടില്ണ്ട് ഞമ്മള് മേലെ റൂമ്
മേം ക സൗണ്ടില്ലാത്താണ് സൗണ്ട് ഇല്ലാത്ത ണ്ട ആഹ് നാത്തൂന്റെ ആഹ്
ഏഹ് ഹേ മൂത്തച്ചി
മത്തെ ആഹ് ആഹ് ഓർ കുട്ട്യോളെ
ണ്ടാൾണ്ട്, ആഹ് രണ്ട് കുട്ട്യൾണ്ട് ചെറിയെ
ആഹ് അതെ.
ബാലവാടി പോണതും
ആഹ് ആഹ് ചെറിയത് ഇങ്ങളടെ പച്ചക്കറി അങ്ങൻത്തെ തോട്ടൊന്നും ഇല്ലേ? പച്ചക്കറികളെല്ലം ണ്ടാ ക്ക്ന്നണ്ടാ
മോ ന്നാ ശെരിട്ടോ വിളിയ്ക്കാ
ക്കാ ക്കെ